ഹലോ. ഹലോ
ഹലോ.
ആ മോൾമോളെ മോള് എന്താ ചെയ്യുന്നത്?
ഞാൻ
എവിടെ ജോലി
ഹോസ്പിറ്റൽ വർക്കാ.
ആണോ ഏതു ആഹ്.
ആഹ്
പിന്നെ വീ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് എല്ലാരൊണ്ട്
ആഹ് ആഹ്
ആഹ്
ഉം പിന്നെ അവ ഹോസ്പിറ്റല്ല് നഴ്സായിട്ട് വർക്ക് എയ്യ്ന്ന് ഇല്ലായോ
അ ആഹം ആന്നാന്ന്
ആഹ് ആഹ്
ആഹ്
ഉം പിന്നെ സിനിമക്കെ കാണാറുണ്ടോ
ആഹ് കാണാറുണ്ട്
ആഹ് ആഹ് അല്ലെ ഏത് ഏ ഏത് മൂവിയാ ഏതെങ്ങനെതൊള്ള മൂവിയ ഇഷ്ടം ക്രൈമാണോ അല്ലാത്തെ തരത്തിലോ ള
അല്ലാ സാധ നോർമൽ
നോർമൽ സിനിമയാ ഇഷ്ടം അല്ലെ ആഹ് ആഹ്
ആന്റി സിനിമയൊക്ക കാണാർ
ഞാൻ സിനിമയൊക്കെ കാണാറുണ്ട് എനിക്ക് ക്രൈം പോൽത്തുള്ള സിനിമയെ ഈ കുറ്റാന്വേഷണം അങ്ങനത്തൊയെള്ളാ ഒക്കെ സിനിമകളൊക്കെണ്ടല്ലോ അതൊക്കെ ഏറ്റോം കൂടുല് ഇഷ്ടം പിന്നെ മറ്റുള്ളവരെ മോട്ടിവേഷൻ ചെയ്യ്ന്നത്
ആഹ്
അങ്ങനെ ഓക്കെ ഒള്ള കാര്യങ്ങളൊക്കെ ഏറ്റോം കൂടുതല്ല് ഇഷ്ടം ഉം
ഈ അടുത്ത് കണ്ട സിനിമാ ഏതാ
എന്തും എന്താ മോളെ
ഈ അടുത്ത് കണ്ട സിനിമ ഏതാന്ന്
നംപ്പോം ഒര് സിനിമ കണ്ട ല്ലേ മോഹൻലാലിൻ്റെ ഏഹ് എന്തുവ ഈ രണ്ടാമത് എറങ്ങിയാരുന്നല്ലോ ഇല്ലാ കൂറ്റാന്വേഷണത്തിന്റെ ആഹ്
ഉം
ആഹ് സിനിമ എന്തുവാ പേര് അങ്ങ് മറന്നു പോയി
ഏഹ് ദൃശ്യാണോ
ദൃശ്യം ടു അതാ കണ്ടത് പിന്നെ
മഴയൊക്കെ ഉണ്ടോ അവിടെ
ഇവിടെയൊക്കെ മഴയൊക്കെയുണ്ട്. ഇന്നിച്ചിരി വെയിലൊക്കെ ഇന്നൊക്കെ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്ന് ആ ഇന്നലെ മഴയുണ്ടായിരുന്നു
ഉം ഇപ്പൊ മഴക്കാലാന്നല്ലേ
ഇപ്പം മഴക്കാലം ഒക്കെയല്ലയോ? അതുവല്ല ഇപ്പം മഴക്കാലം ആയത് കൊണ്ട് എല്ലാവരും സൂക്ഷിക്കുകയും വേണം കാര്യം തൊട്ടടുത്തൊക്കെ കാടുകളൊക്കെ ഉണ്ടെങ്കിലേ വെട്ടിയൊക്കെ തൊട് ട്ട് നിങ്ങടെ വീടിന്റെ അടുത്ത് മോളെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടെങ്കി കാടുകളൊക്കെ ഉണ്ടെങ്കി വെട്ടി വൃത്തിയാക്കിയൊക്കെ ഇടണം കൊതുക് ഈ ചിരട്ട അങ്ങനത്തുള്ളയൊക്കെ ഉണ്ടെങ്കിലേ അതൊന്ന് കമത്തി വെക്കണം അല്ലെങ്കി കൊതുകുകളൊക്കെ മുട്ടയിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ വരരുന്നു
ആഹ ഇപ്പൊ ആശുത്രി മൊത്തം പനികളേ ഉള്ളു
സൂ സൂക്ഷിക്കുന്നത് പോലെിരിക്കും
ആഹ
ഫുഡൊക്കെ കഴിക്കുമ്പോഴും അതും അതനുസരിച്ച് സൂക്ഷിച്ചി വച്ച് വേണം കഴിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെുണ്ട്
ഇപ്പൊ ഫുഡ് കഴടിച്ചാലൊക്കെ വേറെ വന ശറദ്ദിലക്കല്ല
വീട്ടിൽന്ന് തന്നെ ആഹാരം കഴിക്കാൻ നോക്കണം കാരണം വെള ഫു ഒക്കെ ഏറ്റവും കൂടുതൽ കെമിക്കലുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് വിശ്വസിച്ച നമുക്ക് വെളിന്ന് ആഹാരം കഴിക്കാനേ പറ്റത്തില്ല ആഹ ഇന്നലെ ഇന്നലെ ഞങ്ങൾ അവിടെ അടുത്തൊരു ആക്സിഡൻറ് പത്രത്തിലൊക്കെ കണ്ട കാണുമായിരിക്കുമല്ലോ ആ കൊട്ട ആഹ കൊട്ടാരക്കര ഭാഗത്ത് കുട്ടികളെ കണ്ടില്ലേ ടിപ്പർ ലോറി അവർക്കൊക്കെ ആ ടൈമ ഒക്കെന്ന് മാറ്റി അറേ ചെയ് കൊരുന്നിലോ അല്ല ലൈസ ഒക്കെ അവങ്ങനെ കൊ ത്തതും ഒക്കെ തെറ്റായ കാര്യമല്ലേ ആ വണ്ടി തന്ന രണ്ട മൂന്ന് വട്ടം പിടിച്ചത് പോവാം
ആഹ
അത് പിടിച്ചിട്ട് പോലും അവര് എനിക്ക് പോക അവരൊക്കെ കൈക്കൂലി അങ്ങനെ വാങ്ങിച്ചച്ച് കാണുമായിരിക്കും അ അ ചെയ അ എ എന്ത ജീവനെ എടുത്തത്
ബസ് സ്റ്റാപ്പിൽ നിന്ന് മൊത്തം മച്ച
പിന്നെ അതല്ലയോ അത ഈ വെള്ളം അടിച്ചിട്ടു ോ എങ്ങനാ എന്തോന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് എത്ര ആ കുഞ്ഞുങ്ങൾക്ക ഇടയൊക്കെ ആ അച്ഛനും അമ്മയും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് എന്തുമാത്രം ആഗ്രഹത്തോട് കൂടി വളർത്തിയ മോനാ പതിനഞ്ച വയസ്സുള്ള ഒരു കുഞ്ഞേ അത് മരിച്ച പോരെ ഭയങ്കര വിഷമമായി പോയി എന്തോ ചെയ്യാനാ ഇപ്പം എല്ലാം എതു കാലമേ മാറി പഴയ രീതിയൊക്കെ അങ്ങ് മാറി അപ്പം ഇപ്പോഴാണ് കൃഷി അതുപോലെ കൃഷിയൊങ്ങും ഇല്ല നമുക്കിപ്പം പരുന്നേൽ നെല്ല് അങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പണ്ടത്തെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ കുറേറെ വിഷം വിഷാംശ വസ്തുക്കളൊക്കെ ഒഴിവാക്കാമായിരുന്നു ഇപ്പൾ ആരും അതിന് മെനക്കിടുന്നില്ല വീട്ടിൽ പയറ് വഴുതനങ്ങ കടയിൽ പോയി കടയിൽ പോയി വലിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ നമ്മള് കൂടുതലും സൂക്ഷിക്കുവാണെ നമ്മുക്ക് ആ കൊറെ കാലവും കങ്ങൂടെ ജീവിച്ചിരിക്കുക
ആഹ ഇപ്പ എല്ലാരും കഷ്ടപ്പെടാ തൊരു കടയിൽ പോ പേടിക്കല്ലേ
കടയിൽ പോയി വാങ്ങിക്കുക അതുംല്ല പണ്ട് തന്നെങ്കി തൊട്ടടുത്തള്ള വീടുകളിലായിരുന്ന അപ്പുറെ പോ സംസാരിക്ക എടുക്കൊക്കെ ചെയരുന്നു ഇ മാ ഒരു മൊബൈല ഉണ്ടെങ്കിൽ ആ മൊബൈലും കൊ റൂമിനകപ്പ് കറിയിരിക്കും അച്നെ അച്ഛനോട് സംസാരമില്ല അമ്മയോട് സംസാരമില്ല മക്കളോട് സംസാരമില്ല ഒരു വേറൊരു രീതിയിലോട്ട് പോയി യുഗം എന്തുവാ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ ചുരുങ്ങി ചുരുങ്ങി അകത്തോട്ട് പോവുക
പോവാ
ഒക്കെ അങ്ങ് മാറിക്കിട്ടണം പഴയ കാലം വരണം കഥ പഴയ പ്രതാപമൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും കൃഷി ചെയ്തും മറ്റുള്ളവർ സഹകരിച്ച് മിണ്ടിയൊക്കെ വരുമ്പോഴേ
എപ്പോഴത്തെ പിള്ളേർ ആരോടും വണ്ടത്തൊന്നുംല്ല
ഇപ്പ എല്ലാം എന്തുവാ പഞ്ജാവിനും മയക്കുമരുന്നിനും അടിമയാ അവൻ എന്ത് കൊണ്ടുവരുന്നെന്ന് പോലും രക്ഷകർത്ത മാക്കള് ചോദിക്കാാന് പറ്റാത്ത ഒരവസ്ഥയിലോട്ട് മാറുക
ഉ ചോദിച്ച കഴിഞ്ഞ പിള്ളേർക്ക് ദേഷ്യൊക്കെ
അതല്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനം എന്താണെന്ന് കുഞ്ഞ കുഞ്ഞുങ്ങളെ ജനിിച്ചു വരുമ്പോഴേ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് കൊടുക്കുന്ന മൊബൈലാണ് അത് മാറണം കുഞ്ഞുങ്ങളെ മൊബൈലിലോട്ട്ല്ലയോ ഇപ്പം ജനിച്ചിടുന്നത് മൊബൈലിലോട്ടാാണ് എൻ്റെ തോന്നുന്നത് കാരണം മൊബൈലാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നത് പിന്നെ മൊബൈൽ എടുത്ത കൊടുക്ക പണ്ടാണെങ്കി വെളിയിലോട്ട് ഇറങ്ങി കൊണ്ടേ അമ്മ കാാക്കയും കുുള്ളിയും കാണിിച്ചു ഒക്കെ ആഹാരം കൊടുക്കുന്നത് ഇപ്പ അങ്ങനെല്ലല്ലോ എന്തോ ചെയ്യാന കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ മനസ്സ് ഇടുങ്ങി ഇടുങ്ങിയാ വരുന്നത്
ആഹ
കപ്പതയ എന്നന്ന്ുവെച്ചാൽ മനുഷ്യന ആരെയും സ്നേഹിക്കാൻ സമയ ഇില്ല അവൻ സ്വന്തമായിട്ട് നമ്മളെ അങ്ങ് സ്നേഹിക്ക ന്നെങ്കിൽല്ലേ മറ്റുള്ളവരെയും കൂ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ ആ ലെവല് വരണം
മേകാല ഒട്ടൊക്കെ മാറി
മാറി ഉ അ എന്ന ഇനി മോക്ക്െന്തെലും അറിയാൻ താല്പര്യമുണ്ടോ എന്തെങ്കിലും ചോദിക്കാനോ എന്നോട്
ഇല്ലേ
എന്നാ ശരി കോള് കട്ടിിയട്ടെ
ആഹ
ഓക്കെ